ഹലോ ആ എന്തൊക്കെണ്ട് വിശേഷം
ശേഷം അങ്ങനെ പോകുന്നു
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്താണ് അവിടുത്തെ മഴയൊക്കെ ഇണ്ടൊപ്പ ന്ന്
ഇന്ന് മഴല്ല ഇപ്പം കൊറച്ച് ദിവസായിട്ട് നല്ല വെയിലാണ്
അഹ് വെയിലാണ് ലേ ആഹ് വിടെക്കെ അങ്ങനെ തന്നെ മഴാന്ന് പറയാന്നില്ല ഇന്നൊക്കെ ചൂടെടുക്ക ഉച്ചൊക്കെ ആയപ്പളേ നല്ല ചൂട് കാരണം നല്ല വെയിലർച്ചിട്ട് ഇപ്പോ മഴക്കാല ആണല്ലേ ഇപ്പോ അപ്പൊ ഈ ഒരു ടൈമിലൊക്കെ ന നല്ല മഴന്റെ ടൈമാണ് പ്പോ ഫസ്റ്റില് ഇൻക്ക് തോന്ന്ണ് ജൂണില് ഫസ് റ്റൊരു നാലഞ്ചിസ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ അയിനു ശേഷം അന്നിപ്പോ സ്കൂളൊക്കെ കാര്യങ്ങളൊക്കെ അവധിട്ടി പിന്നെ അങ്ങനെ കാര്യമായിട്ടരു മഴ പെയതിയില്ല അല്ലെ ആഹ് അതെ ഇങ്ങനെ പോവാണെങ്കിൽ നമുക്ക് എന്താറിയോ ആഹ് വെള്ളത്തില് അടു ആഹ് അതെ വെള്ള
ബുദ്ധിമുട്ടായിരിക്കും
ചിലപ്പോ കുറച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പ അടുപ്പിച്ച് നല്ലൊരു ഒരാഴ്ച തന്നെ മഴ പെയ്താൽ അത്യാവശ്യം പിന്നെ വെള്ളം അതായത് തുടർച്ചയായിട്ട് പെയ്യണെങ്കിൽ നല്ല രീതി വെള്ളം ഉണ്ടാവുക്കെ ചെയ്യും അതെ പിന്നെ മഴൊക്കെ പെയ്ത ബുദ്ധിമുട്ടൊക്കുള്ള സ്‌ ലണ അവിടെ പോയ എടുത്തോ അങ്ങനെ
അല്ല ഇവിടെ താഴത്തൊക്കെ കേയറും ഞങ്ങൾ കുറച്ച് മേലയോണ്ട് ഇവിടെ അങ്ങനെ വെള്ളം കയറൂലേ
ഇല്ലല്ലേ ആഹ് ഇവിടെ ഇല്ല വലിയ പ്രശ്നൊന്നുവില്ല നമുക്ക് അടുത്ത് അങ്ങനെ കുളോ പാടോ തോടോ അങ്ങനൊന്നുവില്ല അങ്ങനെ ചെറിയൊരു അത്യാവശ്യം സ്കൂളും ഇതൊക്കുള്ള ഒരു ഏരിയയിലാണ് ഒരു ടൗൺ അല്ല എന്നാലും റോഡും കാര്യങ്ങളൊക്കെല്ലേ നല്ല ഉയർച്ചയിലുള്ള നല്ല പിന്നെ വെള്ള അതിലും വല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോ നിക്കണത് ഉം കൊഴപ്പൊന്നുവില്ല പിന്നെ മലെന്റെ എരിയ ഒന്നുവല്ലല്ലോ ബേക്കോ
അല്ലല്ല മലൊന്നുവല്ല വീടുകൾ തന്നെ ഇവിടൊക്കെ ഫുള്ള്
അപ്പൊ സേഫ് ആവും മയക്ക പെയ്താല്
ആഹ് കൊഴപ്പല്ല അവിടെങ്ങന കുന്നുകളൊക്കെ
ആഹ് ഇവിടെ പിന്നെ ഇന്റെ സ്വന്തം വീട്ടില നല്ല മലേ ബാക്കോട്ട് ഇങ്ങനെ റബ റിന്റെ ഇതാണ് മല അത് റ റബ്ബർന്ന് നമ്മളിങ്ങനെ ഓരോ ലെയർ ആയിട്ടണല്ലോ വര്യാ തട്ട് തട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഇത്ര ന്നും വന്നിട്ടില്ല വല്ല്യ കാട് പോൽത്തെല്ല അങ്ങൻത്തെ രീതിക്ക്ള്ള ഒരു മലേണ് ഇതുവരെ
ആഹ അങ്ങനെ ഉ ഇഞ്ഞ് ഇണ്ടാവാതിരിക്കട്ടെ
അത്രൊള്ളൂ പിന്നെ എങ്ങനെ പോണ് മക്കള പഠിപ്പും കാര്യങ്ങളൊക്കെ വെക്കേഷനൊക്കെ എങ്ങനെ പോണു ആഹ് ആള് പഠിക്ക്യ എന്താണ് പഠിക്കുന്നെ ഡിഗ്രിയോ?
ഞാന് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോ രണ്ടു മാസായി ഇനി എന്തെങ്കിലും നോക്കണം അക്കൗണ്ടിങ്ങിന്റെ കോഴ്സിന് പോയോണ്ടക്കെ
ആ ആക്കൗണ്ടിങ്ങിന്റെ ആ എത്രമാസകോഴ്സാ ആറോ?
നാലു മാസ്ത്താണ് പക്ഷെ നമ്മള് പഠിക്ക്ണേനന്സരിച്ച് ചിലപ്പോ അതാറു മാസം വരൊക്കെ ആവാ മത്
ആവാ മതി ഓഫ്‌ലൈൻ ആയിട്ടന്നെല്ലേ അടുത്താവൂലേ?
ആഹ് ഇവിടുന്ന് ബസ്സില് പോവാന് ഞാൻ ഉച്ചവരെ ഇരി ക്കണുള്ളൂ നമ്മക്ക് വേണെങ്കി വൈകുന്നേരം വരെ ഇരിക്കാം
ഇരിക്കാലേ ആ അതൊക്കെ ഇങ്ങള ഇഷ്ടത്തിന് അനുസരിച്ചാവും ആ ആ എന്തേം പർ പൈസേം കാര്യങ്ങളും ഒക്കെ ഇണ്ടെങ്കി പോരും അല്ലാതെ മൂ ഓരോ മൂഡിനനുസരിച്ച്
ഉം ഉം ആ ഇപ്പ മൂന്നേസായിട്ടോള്ളൂ തൊടങ്ങിട്ട് അപ്പൊ ഞാൻ ഉച്ചവരെ ഇരി എനി കൊറച്ച് കഴിയുമ്പോ ഉം വൈകുന്നേരം ഞാന് ബി കൊമ്മേ എടുത്തിനിയേത്
ആ ബി. കോം ആ അപ്പം പിന്നെ അക്കൗണ്ടൻസി എടുത്താൽ തന്നെ പിന്നെ ചെറിയൊരു ഐഡിയ ഉണ്ടാവൊല്ലോലേ
കൊയ്പ്പൊന്നുല്ല അങ്ങനെ പോ
കൊഴപ്പൊന്നുല്ല ആഹ് ആഹ് അതെ മാക്സിനോടൊക്കെ ഇഷ്ടള്ള ആളാണോ?
അതാണിപ്പ ഞാൻ, ഇനിക്കിഷ്ടല്ല ഞാൻ ഇപ്പം രണ്ട് മൂന്നുസ് സം പോയപ്പം തന്നെ ഇ ക്ക് എന്തോ മടിയാവ്ണ്ട് അക്കൗണ്ടൻസി താല്പര്യല്ല തീരെ ആദ്യം തന്നെ
നമ്മള് എന്ത് പഠിക്കണം നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം അ
അതന്നെ അപ്പൊ ഞാനിങ്ങനെ പറയാ അവിടുന്ന് ഞാൻ പോവുന്നില്ലീനി ഇങ്ങനെ പറ റയേനി
ആ അല്ല ആരെ നിർബന്ധത്തിന് എടുത്തതാണോ ആക്ക് എനിക്കൊര് ഇഷ്ട ഇണ്ടാവുവല്ലോ
ഇനിക്ക് ഇഷ്ടായിനു പക്ഷെ വേറെ പഠിക്കാനനി ഇഷ്ടം ഇത്രല്ല ഇത് കൊറേ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്തിട്ട് എന്തോന്ന് തെറ്റിയാലപ്പ പോയി
ഉം അത് അതാണ് അതാണ് അല മാത്സ് എന്ന് പറയ്ണത് അത്രീം നമ്മള് പിന്നെ അയ്ലേക്ക് ഡീപ്പായിട്ട് എറങ്ങന്നെ ചെയ്യണം. പിന്നെ അല്ലെ പിന്നെ അതിന് മാത്രം നമുക്ക് എന്താ പറയാ തലച്ചോറ് വേണം എന്നാ പിന്നെ കൊഴപ്പല്ല
അതന്നെ
അത്രേ ത് വാണം ഏഹ് അത് ഞാൻ പറഞ്ഞേ എപ്പളും പറയും ഇപ്പ ഇൻക്കൊക്കെ ഞാനിങ്ങനെ അഡ്മിഷൻ കൗൺസിലറായിട്ട് വർക്കിയ്യെണ്ടേ അപ്പൊ ഇങ്ങ ഒരുപാട് സ്റ്റുഡൻസിനറിയ് പിന്നെ ഡിഗ്രി കഴിഞ്ഞോരെ പ്ലസ് ടു കഴിഞ്ഞോരൊക്കെ അപ്പോ ഓരോരോരുത്തര് പറയും പിന്നെ മാം ഇത്ര ഇത് ചെയ്യാൻ ഇൻട്രെസ്റ്റ് ഇല്ല ഇങ്ങനെ നല്ല കോഴ്സ് ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ ചോയ്ച്ച്ങ്ങനെ വിളിക്ക്ണ കൊറേ സ് റ്റുഡന്റസ് ഇണ്ട് അപ്പൊ അവര് പറയും കൊറെ പേരന്റ്സിന്റെ നിർ ബന്ധത്തിന് ചെയ്യ്ണോര്ണ്ട് ഏഹ് പിന്നെ കൊറെേ ഫീസും കാര്യങ്ങളും വിചാരിച്ചിട്ട് അവർക്ക് ഇഷ്ട പെട്ട മേഖ് ഇപ്പ ന നല്ല കോഴ്സ്ന്നറിയുമ്പോം പിന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാര് എന്താ പറയാ ഈ ഇപ്പൊ ഞാന് കൂടുതലായിട്ട് ചെയ്യ്ണത് ഇപ്പ ആൺകുട്ട്യളെ വ ഇത്ണ്ടല്ലോ മെക്കാനിക്ക് അതായത് അമ്മള് മൊബൈല് അതിന്റെ അഡ്മിഷൻ കൗൺസിലറായി എ നമ്മള് വിട് ടെ അട്തന്നെണ്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്ണ്ട്. ആഹ് അതെ അതെ അ ത് ബോയ്സിനാണല്ലേ കൂട്തല് വരാ പ്പയ്ന്റെതിലാണ് ഞാ ചെയ്യ അപ്പ യാ ബോയ്സ് പർഞ്ഞതന്നെ ഞാൻ പറിണത് ചെലപ്പോ ഓൽക്ക് ഇഷ്ടണ്ടാവുലയ്ക്കാരം ഇത്. ചെൽത് ഇഷ്ടപ്പെട്ട് ചെയ്യണോര്ണ്ട് അങ്ങനെക്കെണ്ട് ആഹ് അപ്പൊ ഞാന് ഇതിങ്ങനെ ഓരോട് പർഞ്ഞൊട്ക്കും. കാരണം ആൺകുട്ട്യേക്ക് എത്രേം സ്കോപ്പ്ണ്ട് സംഗത്യാത്. കാരണം ഇപ്പ മൊബൈല്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇതൊക്കെ മെക്കാനിക് ഒരുപാട് ആവശ്യണ്ടല്ലോ. പിന്നെ ഇവിടെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഓര്ക്ക് അത് നല്ല സ്കോപ്പ്ള്ളതാ. അപ്പൊ ആൺകുട്ട്യേള്ങ്ങനെ പറയും കുറേ ആൾക്കാര് ഓര് ഇട്ത്ത അതായത് കഴിഞ്ഞ കൊല്ലം ഇട്ത്തോലന്നെ ഇപ്രാവശ്യം ൻക്ക് ഒരുപാട് അഡമിഷൻസ് കൊണ്ട്ന്നന്ന് ണ്. അതായത് നല്ലതാണെന്നൊക്കെ പറഞ്ഞാ ട്ടെ പിന്നെന്നാർ ഞ്ഞാല് മാസ്റ്റർ കോഴ്സ് ഒക്കെ എഴുതിട്ടൊട്ത്ത് പഠിക്കണം ഡിഗ്രി കഴിഞ്ഞാല് അങ്ങനെക്കെ അതൊക്കെ അത്യാവശ്യം അമുക്ക് എസ് എക്സ്പെൻസ് വരും ചെയ്യും ഈ ഡിഗ്രി കഴിഞ്ഞൊരു വേഗം ജോലി കിട്ട്ണൊരു ജോബാ നോക്ക മൻസ്സിലായോ. പെട്ടെന്ന് ആറാസം പഠിച്ച് നാ ല് മാസം പഠിച്ച് എന്തെങ്കിലും ഒരു ജോബ് ഏഹ് കിട്ടണംന്ന് പറഞ്ഞിട്ടാ വരാ അപ്പൊ നമ്മള് അത്രയും നല്ലത് നല്ല രീതിൽ പഠിച്ച് നല്ല ക്വാളിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജോബൊക്കെ പെട്ടെന്ന് റെഡി ആവും
ഉം ഉം അതെ
അതെ എന്നാ പിന്നെ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷനോ അങ്ങന എന്തേലൊക്കെ പടിച്ചൂടാരുന്നോ അതിന് താല്പര്യം ഇല്ല അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കില് ആഹ് അതായത് ഓഫീസില് എന്തെങ്കിലും വർക്ക് കിട്ടും നമുക്ക് ഓഫീസിലെ സ്റ്റാഫ് ആയിട്ടോ ഇപ്പ ഓഫീസുകൾ പറഞ്ഞാല് ഒരുപാട് ഇറങ്ങുന്നുണ്ടല്ലോ
ആഹ് മറ്റേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയാണോ
ആഹ് അതുപോലെ തന്നെയാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻന്ന് അതിൽ നമുക്ക് ടെലികോളർായിട്ട് വർക്ക് ചെയ്യാം ഓഫീസ് സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യാം പിന്നെ മാനേജ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യാം അങ്ങനെ അതിലുള്ള ഓരോ ഇതിലുണ്ടാവും ഓഫീസിൽ എന്തൊക്കെയാ ആവശ്യം ഉണ്ടാവും അതിലൊക്കെ ഓരോ കാറ്റഗറിൽ വർക് ചെയ്യാം അത് ഇതേ പോലെ ആറു മാസം ആ സ്കോപ്പ് ഒക്കെ ഇണ്ടടാ അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പ എല്ലോ ചെറിയൊരു ഏരിയയിലായാലും ഇൻസ്റ്റിറ്റ്യൂട്ടുകള് അക്കാദമികള് പിന്നെ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ കോഴ്സ് ചെയ്യണ ഇതൊക്കെ ഇതേപോലെ എന്താ പറയാ കൺസൾൻസി ഒക്കെ അവിടൊക്കെ നമുക്ക് ഓഫീസ് വർക്ക് തന്നെ വെറും ഓഫീ മറ്റ ഓഫീസല്ല എല്ലാടത്തും കമ്പിനികൾ ഇവിടൊക്കെ നമുക്ക് ആവശ്യംണ്ടാവും ഇന്നത്തെ ഓഫീസ് സ്റ്റാഫ്കളെ കമ്പ്യൂട്ടർ അതായത് നമുക്ക് ഫസ്റ്റ് അത് കമ്പ്യൂട്ടർ നോളജ് പഠിപ്പിച്ച് തരും പിന്നെ അതിനനുസരിച്ച് നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ അവിടെക്കെ വർക്ക് ചെയ്യാൻ പറ്റും സ്കില് വേണം ആഹ് അതെ അപ്പൊ അതൊക്കെ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്താല് അക്കൗണ്ടൻസി കൊഴപ്പൊന്നുമില്ല പിന്നെ നമ്മള് പഠിച്ച ജോബൊക്കെ ആയിട്ട് അത്യാവശ്യം സാലറിയിലക്കെന്നെ വർ ചെയ്യാൻ പറ്റും
ഉം അത് ജോബ് ചെയ്യുമ്പോ ഇത് വേറെയാണ് ചെയ്യാൻ ഉണ്ടാവുക പഠിക്കാൻ കൊറേ ഇണ്ടാവും ജോബിൽ ഇതൊന്നല്ല ചെയ്യാൻ ഉണ്ടാവ
അപ്പൊ നമ്മള് പത്താം ക്ലാസ്സിൽ മാക്സ് പറഞ്ഞ മാതിരിക്ക കൊറേ സൈനും ഇതൊക്കെ പഠിച്ചു പക്ഷെ അതിന്റെ ആവശ്യം പിന്നെ വ അതാണ് അവസ്ഥ ആ അയ്യോ പിന്നെന്തൊക്കെയാ അവിടെ കൃഷിയൊക്കെണ്ടടാ
കൃഷി ഉമ്മ ചെറുതായിട്ടിങ്ങനെ മൊളക് അങ്ങൻത്തെ ചെറിയ ചെറിയ സാധ് നിങ്ങനെ കുഴിച്ചിടണണ്ട് അല്ലാണ്ട ഓവറായിട്ടിങ്ങനെ ഇല്ല
ആ അതെ പിന്നിപ്പൊ കൂടുതല് ഉമ്മമാരൊക്കെയായ് യാലും ചെടികൾലോട്ടെറങ്ങീട്ട്ണ്ട് പല ഐറ്റംസ് ചെട് ടികള് എവിടെ കണ്ടാലും ചെടി ഇൻ്റുമ്മയൊക്ക് കയ്ല് പെട്ടാളാ ഭയങ്കര ചെടി ഭ്രാന്തിയ എന്നിട്ട് ഇഷ്ടായാ എവിടായാലും കൊണ്ടോര് രു അതേപോലെ നോക്കൂട്ടോ ചെടീനെ അത് ഞങ്ങള് വീട്ടില് എന്നാല് എല്ലാര് രും പറയും അവര് അവരെയൊക്കെ വിചാരിക്കും സാധ് സാധാരണ വീട്ടിലഞ്ച് പെങ്കുട്ട്യളാ അപ്പൊ ഞങ്ങള്ണ്ടാക്ക്ണാ വിയാരിച്ചു ഞങ്ങക്ക് അങ്ങനെ ഒരു ഇൻ്ററെസ്റ്റേ ഇല്ലാത്ത ആൾക്കാരാ അഞ്ചാൾക്കാരും
ഏഹ്
ചെടീനോടൊന്നും താല്പര്യല്ല ക്ഷേ ഉമ്മിയെൽ ഉമ്മാക്കെന്താറിയോ ഉം ഉമ്മ എൻ്റതെന്തേ ഇങ്ങക്കാര് കിട്ടാഞ്ഞോയ്ക്കും അനങ്ങ് അങ്ങനെ പിന്നേ ചെടിയിണ്ടാക്കും
ഏഹ്
പിന്നെന്തൊക്കെയിന്ന് രാത്രീലേക്കെന്താ ഫുഡൊക്കെ ഫുഡൊക്കെ ഇണ്ടാക്ക്വോ ലേശൊക്കെ
ഫുഡൊക്കെ ഒണ്ടാകും പക്ഷേ മടിയാണ് ഉമ്മണ്ടാവുമ്പോ
ആഹ് അതെ അയിങ്ങള പ്രായപ്പൊ അതല്ലേ ഏഹ് അപ്പൊ പിന്നെ ആ ഇപ്പൊ ഇങ്ങള് അങ്ങനെ ചെയ്യും കുറച്ചൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അമ്മക്ക് കൊറച്ച് റെസ്പോൺസിബിലിറ്റിയെക്കെ ആവുമ്പോ ഓട്ടോമാറ്റിക് റെഡിയായിക്കോളും ആ അപ്പൊ ഓട്ടോമറ്റിക് ക്ക് റെഡിയാവും അപ്പാരിം കാതു പ്പുമ്മീണ്ട്ന്നോ വേറെള്ളോരുണ്ടോന്ന് വിചാരിച്ച് കാത്തിരിക്കുല്ല ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും അതെ അപ്പോ കല്യാണത്തിൻ്റൊക്കെ മുന്നേ ആദ്യൊരു ജോബൊക്കെ സെറ്റാക്കി എന്ത ഇൻഡിപെൻഡൻ്റായിട്ട് നിക്കാൻ പഠിച്ചിട്ട് കല്യാണത്തിലേക്കൊക്കെ ആലോയിച്ചാ മതി
അത് അതത്രേ ഉള്ളു
അതായത് എങ്ങനായാലും പിന്നെ സ്വന്തായിട്ട് എന്തെങ്കിലും അമ്മളാവശ്യത്തിന് ഒരാളെ മുന്നില് കയ്യീട്ടേണ്ട അവസ്ഥ ഉണ്ടാവരുത് അത് ആണായാലും പെണ്ണായാലും അയ് ഞമ്മള് ജെഡർ ഇ കാലിറ്റിഎന്ന് പറയുന്നത് നാനയാലും പെണ്ണ് ആയാലും ഞാൻ എപ്പോളും അനിയത്തിമാരോടെൊക്കെ പറഞ്ഞ കൊടുക്കണം കാര്യം
എങ്ങനെ
എപ്പോഴും അനയത്തിമാരുടെൊക്കെ പറയുന്ന ഒരു കാര്യണ്അത് ആനിയത്തിമാര് ഇപ്പോഒരാൾ എം ബി എക്ക് പഠിക്കാണ് ഒരാൾ ഡിഗ്രി തേഡ് ഇയർ കഴിഞ്ഞു തേർഡ് ഇയർ കഴിഞ്ഞിട്ട ഇപ്പ കഴിഞ്ഞില്ല കഴിഞ്ഞത് അപ്പൊ ഓളതേമാർക്ക് ഓരോ കോഴസ് തപ്പിനടക്ക്ണ്ട് അപ്പൊ ഓക്ക് പറ്റ്- ഏഹ
ഏതാട്തീന്നെ
ക്ലിയർ ഇല്ലടാ ഓള്ബി- ബി ബിയെതോന്ന്ണ്ട് ബി ബിഎ ബി ബി എ ടുത്തിരുന്നേ
ഉം ഉം എന്നിട്ട് എന്ത് കോഴ്സ് ഇഞ്ഞ്എടുക്ക്ണത്
ആഹ് എന്നിട്ട്പ്പോ അവള് എന്തോ ഇതേപോലെ നാലു മാസം പഠിച്ചാല് പിന്നെ ഒരു കോഴ്സ് ഇണ്ട് ന്നൊക്കെ പറഞ്ഞ് ഉമ്മാനോട് ഇങ്ങനെ പറയണ്ണ്ട് അപ്പൊ ഞാൻ പറഞ- നാല് മാസൊക്കെ പഠിക്കണം ഓക്കെ പ്പക്ഷെ അയ്ന ക്കെപിന്നെ ഇത് വേണംട്ടോ അതായത്, ഒരു ഇത് വേണ നിങ്ങൾ പഠിച്ച് ന്നാലുംപ്രശ്നല്ല ജോബ് ഒക്കെ കിട്ടും ന്ന്ള്ള കാര്യങ്ങളൊക്കെലെ ഒറപ്പെർത്തിട്ട് പഠിച്ചാ മതിയർ ഞ്ഞ് പിന്നോക്ക് എം ബി എ ചെയ്യാൻ താല്പര്യ ഉണ്ടായിരുന്നു അനിയത്തി- ജ്ജ് ഏതാണ് അപ്പോ അനി- തിന്റെ ഇതിലെന്നെ പോണ്ടന്നറഞ്ഞിട്ട് പിന്നെ ഹ് മറ്റൊള് വല്ല്യ അനിത്തിയതാ ഇവള് രണ്ടാമത്ത അപ്പൊ ഞാൻ - ജ് വേറെന്തേ ഇട്ത്തോ ഡിഗ്രി തേർഡ് ഇയർ കഴി ഡിഗ്രി അതത് ഡിഗ്രിൈഫ് എൻജോയ് ചെയ്യുന്നത് വെച്ചിട്ടാണ് ഡിഗ്രി എട്ടുക്കുന്നത് പ്രത്യേകിച്ച് ഉപയോഗം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാവുഒക്കെ ശരിയാവും പ്രത്യേകിച്ചൊരു പയോഗം സർട്ടിഫിക്കേറ്റ്ഡിഗ്രി ഉണ്ടാവില്ല ആ ഒരു ലൈഫ് കളറാക്കാ എജോയ്മെന്റ് ചെയ്യ എക്സ്പീരിയൻസ് ചെയ്യാ അത്രക്കനെ ഉണ്ടാവുള്ളൂ അത് വിചാരിച്ചെട്ക്കാൻ ടിഗ്രി മൂന്ന് കൊല്ലം ആ മൂന്ന് കൊല്ലംണ്ട് നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കാണെങ്കി ചെലേ പ്പം ഇംഗ്ലീഷ് മൂന്ന് കൊല്ലം കൊണ്ട് നമ്മള് എവിടെങ്കിലൊക്കെ ചെറിയൊരി തിലൊക്കെ എത്തിപ്പെടും
ഉം ഉം വേറെൊന്നുംല്ലല്ലോ
ഇ ല്യ ല്ല ഓക്കെ ശെരി ട്ടൊ
ആഹ ശരി
ഓക്കെ